കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ ശരി ശരി സുഖാ യിട്ടിരിക്കുന്നോ
സുഖായിട്ടിരിക്കുന്നു ഞാൻ ആദ്യായിട്ട ഇതിൽ ആദ്യയിട്ടാണ് ഒരാളോടുത്ത് സംസാരിക്കുന്ന അപ്പ എൻക്ക് എന്താ പറയേണ്ട
ഓ ആദ്യമായിട്ടാണെലും നമ്മള് ഒരു ഫ്രണ്ട്സിനെ പോലെ മിണ്ടാത്ത അത്രേ ഉള്ളൂ അതില് എന്തായിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഇണ്ട്
വീട്ടിൽ അമ്മ അച്ഛൻ അനിയൻ അച്ചമ്മ പിന്നെ അച്ചച്ചൻ്റെ സിസ്റ്റർ
ആഹ ആഹ
അങ്ങനെ ആ പഠിച്ചോണ്ടിരിക്ക
ആണോ ശരി ഡിഗ്രിക്കാണോ അതോ സ്കൂൾലാണോ
ഡഗ്രിക്ക് ഡഗ്രിക്ക്
ഡിഗ്രി എന്താ കോഴ്സ്
ഓക്കയുപേഷണൽ തെറാപ്പി
ഓ ശരി ശരി ശരി അപ്പൊ പുതിയ പുതിയതായിട്ട് ഒരുപാട് കോഴ്സുകൾ വന്നിട്ടുണ്ടല്ലേ
ആ അതെ അതെ ഇത് ഇതൊരു പുതിയ കോഴ്സണ് അങ്ങനെ ആർക്കും
അത ഇത് ഞാൻ ആദ്യയിട്ടാണ് ഞാനിപ്പോ കേൾക്കണത് ഇത് ആ ഇതിന്റെ സ്കോപ്പ് എന്നാണ് പഠിച്ച് കഴിഞ്ഞാല്
പഠിച്ചു കഴിഞ്ഞാല് സ്കോപ്പ് ന്ന് പറഞ്ഞാൽ നല്ല സ്കോപ്പുള്ള സംം തന്നെ നമുക്ക് ഇവിടെണങ്കിൽ അബ്രോഡ് ആണെങ്കിലും ഒക്കെ സ്കോപ്പുണ്ട്
അതാ എന്താണ് എന്നാ വർക്കെന്നാ എൻക്ക്
കോഴ്സാണ് ഹ് എന്ന് പറയുന്നത് നമ്മുടെഈ ഫിസിയോതെറാപ്പി ഇല്ലേ ഫിസിയോതെറാപ്പി പോലെ തന്നെയുള്ള അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്.
ഓഹോ ഹോ ശരി ശരി ഉ എളുപ്പണ്ടോ പഠി ക്കാന്
പ്പോണ്ടെന്ന് ചോയിച്ചാ നമ്മുടെ ഈ എം ബി ബി എസിൻ്ന്റെ സിലബസ ആണ് ഫസ്റ്റ് ഇയർ ഫുള്ള് വരുന്ന ഫിസി ഈ ഫിസിയോളജി അനാറ്റമി അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ സെക്കണ്ടിയർ ഫുൾ ക്ലിനിക്കൽ പാർട്ട്‌ തേർഡ് ഇയർ ഫു ഫുള്ള് ഓ ടി റിലേറ്റഡ് പിന്നെ അങ്ങനെ ആട്ട് അത്ര എളുപ്പമുള്ളൊന്നല്ല മെഡിക്കൽ ഫീൽഡ് ആണ്. മെഡിക്കൽ ഫീൽഡ ആണ് പാരാമെഡിക്കൽ കോഴ്സാ
ഓ ശരി ശരി ആ ഇപ്പ മെഡിക്കൽ ഫീൽഡിനൊക്കെ ഇപ്പൊ നല്ല സ്കോപ്പ് ആണല്ലോ അല്ലെ പക്ഷെ ഈ ഒരു സ്ക കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് കേക്കുന്ന പത്
അതെ അതാ ഞാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ ഇതിലിപ്പ ചേരാൻ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എന്റെ ഒരു എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പ ആ കസിൻ ചേച്ചി ചേച്ചി ഫോറൻസിക് സൻസ്ണ് പിച്ചത് അപ്പോൾ എനി ഫോറൻസിക് സയൻ എടുക്കണമെന്നായിരുന്നു അപ്പൊ ചേച്ചിട്ട അടുത്ത് അന്വേഷിച്ചപ്പോ ചേച്ചി പറഞ്ഞ അത് അത്ര വല്ിയ സ്കോപ്പ് ഒന്നും ഇല്ല ചേച്ചിന്നെ അത് പഠിച്ചിട്ട് വേറെ ജോലിയാ ചെയ്യുന്നത് അപ്പൊ അത് ചേച്ചച്ച് വേറൊരു കോഴ്സ് പറഞ്ഞപ്പോ അതിനെ കുുറിച്ച് ഗൂഗിളിൽ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ത്താണ് ഇതിനെ കണ്ടത് അപ്പോൾ പിന്നെ ഇതിലേക്ക് അങ്ങനെ വന്ന
ഓ അങ്ങനെ ചേർന്നല്ലേ ഒരുപാട് പേരുണ്ടാവും ഇപ്പൊ ക്ലാസ്സിലൊക്കെ
ക്ലാസ്സൽ ആ ഇപ്പം അഡ്മിഷൻസ് ഫുള് ഫില്ല ഞാ വരുന്ന സമയത്ത് അമ്പത് കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട് ഉണ്ടായിരുന്നള്ളോ ഇപ്പം ഞാൻ ഞാനിപ്പോൾ തേർഡ് ഇയർ ആയി പക്ഷെ എൻ്റെ സബ് ജൂനിയർ ബാ് വിട്ടിട്ട് നൂറ് കുട്ടികളുണ്ട്
ഉണ്ട് ആ അപ്പൊ ഇപ്പ എല്ലാരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അല്ലേ ആഹ ശരി ശരി അപ്പ പിന്നെ ആദ്യമേ പഠിച്ച ആായത് നമ്മ നിങ്ങൾക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും
അതെ അതെ
എത്ര േഴ്സാണിത് ഫോറോ നാലര വർഷം ല്ലേ ആ പഠ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്ത പോവാനാണോ
ആ അതെ പുറത്ത് പോ ഇവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം ഇവിടെ വർക്ക് ചെയ്ത് പിന്നെ അങ്ങനെ നോക്കിട്ട് ട്ട് പുറത്തോട്ടൊക്കെ പോവാന്ന് വേണെങ്കി പോവാം
ഞാൻ എന്തി പോക അങ്ങനെയല്ലേ അനന എന്ത് കാരണം പഠിക്കണ്ട ബാംഗൂ എന്താ പഠിക്കുന്നത്
അവന് ബി സി എ
ശരി ശരി ശരി അാ ബി സി ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയത്
ആ അതെ അതെ
സാധാരണ വേറെ എന്തെലുമൊക്കെ കോഴ്സൊക്കെ ആകുമ്പോഴല്ലേ പോുന്നേ
ആഹ ഇത് അങ്ങനെ ഇഷ ആ സ്ഥലത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പോയതോ
ആഹ് എനിക്കൊക്കെ കുഞ്ഞിനാാല മുതലേ ഇഷ്ടവാ ആഗ്രഹവാ ബാംഗ്ലൂർക്ക് പോകണം കാഷ്
ഓ അയ്യോ കാശ്മീര് നമുക്ക് എല്ലാർക്കും ഭയങ്കര ആഗ്രഹമ ഉള്ള
ആഗ്രഹമുള്ള സ്ഥലാണ് ഞാൻ ടീച്ചറാണ്
ഓഹോ
ആ അടുത്ത തന്നെ ആ സ്കൂളില സ്കൂളില അടുത്ത തന്നെയാണ് എന്റെ കൊച്ചും ഞാനും ഒരു സ്കൂളിൽ തന്നെയാ പോയി വരുന്നത് അപ്പ ഇന്നപ്പോ ലീവല്ലേ
ആഹഹാഹാ ഏത് സബ്ജക്റ്റാ
ഞാൻ മാത്സും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും
ഓഹോ ഹോ അക്ക
അപ്പൊ ഇന്നിങ്ങനെ ലീവല്ലേ ആ ഇ ലീവ്യത് കൊണ്ട് പണിയൊന്നും തീരുന്നില്ല വീട്ടില് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ സ്കൂളിൽ പോകുന്ന ദിവസംമാണെങ്കിൽ പണിയൊക്കെ തീർന്ന് പോയേനെ ഇപ്പൊ ഒന്നും തുടങ്ങിട്ട് പോലും ഇല്ല
അതെ
ഉം അ അമ്മ അച്ഛനൊക്കെ എന്ത കട്ടണു
ആ അമ്മ ഹൗസ് വൈഫാ ജോലിക്ക് ജോലിക്ക് പോകുന്നുണ്ടേ അമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ വീടിൻ് അടുത്ത് തന്നെ ഒരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതില് ഹോട്ടല് തുടങ്ങാനുള്ളരു പ്ലൻൊക്കെ ആയിട്ടി ഇരിക്ക അതുകൊണ്ട് അമ്മ ജോബ് ട്വിറ്റ് ചെയ്തു
ആണോ ഗൾഫില്ലാ ശരി ശരിെ ഫാണോ അമ്മ
അമ്മ ഷെഫ്ല്ല പക്ഷെ വീട്ടിലെ ഫുഡൊക്കെ അമ്മ
ആ അത അതെ അമ്മയ്ക്ക് ഹെൽപ് ഒക്കെ ചെയ്യൂലേ
ആ അമ്മക്ക് അങ്ങനെ ഹെല്പ് ചെയ്യണത് വലിയ ഇഷ്ടമല്ല
ആഅത്പ്പോക നല്ലതായി പോയല്ലോ കൊച്ചിനന് നല്ലതാണല്ലോ ഇപ്പൊ അത് ഇഷ്ട ഇല്ലാത്തത് കൊണ്ട്
വേണ്ട പൊക്കോ എന്ന് പറയും
ആ അത് അതെല്ല ആ ആ ഒരു വാക്കെല്ലാം നമ്മള് പ്രതീക്ഷിക്ക ുന്നത്
പക്ഷെ എന്റെ എന്റെ കോളേജിൽാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലാ നിിക്കുന്ന ഇവിടെ ഇപ്പ ലീവിന് വേണ്ടി വീട്ടിലേക്ക് വന്നതാ അപ്പൊ ഹോസ്റ്റലിൽ നിക്കുന്ന സമയത്ത് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് നക്കുന്ന പീ ജെ പോലെ അപ്പോ അവിടെ ഞങ്ങള ഞാൻ കുക്ക് ചെയ്യാറും എല്ലാം ആ അതെ അതെനി എനിക്കിഷ്ട കുക്ക് ചെയ്യാൻ അതൊണ്ടത് ഇത്രയും പ്രശ്നംൊന്നുമില്ല
ആണോ ശരി ശരി അന്നേിലപ്പ എന്നാ എങ്ങനെ എങ്ങനെ പഠിച്ചു
കു കു അല്ല നമ്മള് വീട്ടന്ന് ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിട്ടൊക്കെുണ്ട് പിന്നെ ഒരു ഒരു ഇത് വെച്ചിട്ട അങ്ങൾ ചെയ്യും
ചെയ്യും നമ്മള് വെക്കുന്നതല്ലേ ഡിഷ് ആഞാനൊക്കെ പഠിച്ചൊണ്ടിരിക്കാ നേരത്ത് ഉം അമ്മക്ക് എന്തേലും ഹെൽപ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് എന്തേലും ഒക്കെ വെക്കും എന്ത് ഇതെന്ത്‌ ക റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഞാൻ പറയാ എനിക്കറിയത്തില്ല നിങ്ങള് കണ്ടുപിടിച്ചോണോന്ന് പറയും ഇപ്പൊ ഈ കല്യാണ കഴിഞ്ഞഞ് എനിക്കൊരു കൊച്ചായി അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ്ഞാനൊന്ന് കഴിഞ് ഞായറാഴ്ച ഒന്ന് ബിരിയാണി ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞ് ബിരിയാണി വെച്ചു
ആ
അപ്പം ഹസ്ബൻഡറ് അത് കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടന്ന് ചോദിച്ചു ആഹ എപ്പോഴും വെക്കുന്ന പോലെയ ഒന്നും അല്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരെ ഉദ്ദേശിച്ച തക്കളി ചോറ തക്കാളി ചോറ്ഞ എപ്പോഴും വെക്കാറുണ്ട് അത് ഇച്ചിരി നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കും ആ അപ്പം ആ എപ്പോഴുംെക്കുന്ന പോല ഇല്ലാന്ന് ഞാൻ ചോിച്ചത് എന്നാ എന്നാ ചോറാന്ന് കണ്ടപിടാൻ പറ്റും ണ്ടോ ചോദിച്ച എന്നാ ചോറ എന്നോട് ചച്ച എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല എനിക്കറിയാലോ എ പിന്നെ അതിനകത്ത് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു അണ്ട് ഇത് ബിരിയാണിാണോന്ന് ഞിട്ട് പോയി ഇനി ജീവിതത്തി വെക്കത്തില്ല ഞാൻ
അയ്യോ ഞാനവിടെ ഹോസ്റ്റലില് ഒരു ഫിഷ് ബിരിയാണി വെച്ചിുന്ന അത് എന്നിട്ട് അവിടെ എൻറെ അടുത്തുള്ള റൂമിലെ കുട്ടികൾക്ക് കൊടുത്തപ്പോ നല്ല ഹിറ്റ ആയി എല്ലാർക്കും ഭയങ്കര ഇഷ്ടായി
ഓ ഫിഷ് ബിരിയാണിയ ഒക്കെ അങ്ങനെ യൂട്യൂബിൽ നോക്കി വെച്ചോ
അല്ല ഞാൻ അമ്മേനെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ എന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും സൂപ്പർായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റാ അമ്മ ഉണ്ടാക്കണ ഒക്കെ അപ്പം അമ്മനെ വിളിച്ചിട്ട് ചോദിച്ചപ്പം അമ്മ റെസിപ്പി പറഞ്ഞു നിന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ
ആണോ അത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഏത് ഫിഷ
ആഞ ഞാന എടുത്തേക്ക് അന്ന് എൻന്റെ അച്ഛൻ ഗൾഫിൽന്ന് വന്നപ്പം ഫിഷ് ഫ്രോസൺ ഫിഷ് കൊണ്ടു വന്നിരുന്നു അപ്പൊ അത് ഇവിടുന്ന് അമ്മ മസാല തേച്ചിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് തന്ന് വിട്ടതാ എന്നിട്ട് അവിടെ ഞങ്ങൾ ഫ്രീ വെച്ച് അങ്ങനെ ഞാൻ എടുത്തുണ്ടാക്കിയതാ
ഓ പാപ്പാ അപ്പാ വന്നിട്ടുണ്ടല്ലേ ആ പപ്പ വന്നിട്ടുണ്ടല്ലേ
ഇല്ല ഇപ്പ ഇല്ല ആഹ് കൊത് കുറച്ച് മുന്നേ കുറച്ച് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം അപ്പം അച്ഛനെ അപ്പം വന്ന സമയത്ത് കൊണ്ടന്നിരുന്നു എന്നത
ആഹ് ആഹ്
ആഹ്
അത് അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ
അയ്യോ അവിടെ ഭയങ്കര ചൂടാ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത് ഭയങ്കര ചൂടാ ഇവിടെയും ഇവിടെ മഴയാാണ്
മഴയാണ് ഇവിടെ മഴയൊന്നുമില്ല ഞങ്ങള് ഇരിക്കുന്ന ഭാഗത്തൊന്നും മഴയൊന്നുമില്ല ഭയങ്കര ചൂടാണ് ഒരു രണ്ടു ദിവസം നല്ല മഴ പെയ്തു അത പിന്നെ അങ്ങ് മഴ നിന്നിട്ട് ഇപ്പൊ ഭയങ്കര ചൂടാണ് ഈ ജൂൺ ജൂൺ മാസത്തൊക്കെ ഇങ്ങനെ
മരുഭൂമിന്ന് വന്നിട്ടാ തോന്നുന്നു ഇവിടെ എനിക്ക് തണുപ്പ് തോന്നണത്
ആണല്ലേ ശരി ശരി ശരി നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറുമ്പ ഇപ്പോ ജലദോഷം പനിയൊന്നും വരാ വരാറില്ലേ
ജലദോഷം പനിയൊന്നുംല്ല അങ്ങനെ അസുഖം വരാറില്ല എന്നാലും ഇടക്ക ഇപ്പോ നല്ല മഴ മഴക്കാലം ഒന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പം വരും
ആഹ് ആരുമില്ലേ ആ വരാതിരിക്കട്ടെ ഓ ശരി ശരി
ഉ ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണം കഴിച്ചു ഞാൻ രാവിലെ എത്തിട്ടേള്ളൂ അവിടുന്ന് ഹോസ്റ്റലിന്ന് ഇന്നപ്പ ഇന്ന് ബ്രോ അങ്ങനെ നാളെയും മറ്റന്നാളും വി കൊണ്ട് ലീവാണല്ലോ അപ്പൊ ആ മൂന്ന് ദിവസം ലീവായതു കൊണ്ട് വീട്ടിക്ക്
ഉ എന്തായിരുന്നു സ്പെഷ്യൽ അമ്മ ഉണ്ടാക്കി വെച്ചത്
അമ്മ ചിക്കൻ കറിയും നൂൽപുട്ടും
ആഹ് ശരി ശരി ശരി നല്ല കോമ്പിനേഷനുണ്ടല്ലേ പക്ഷെ എനിക്ക് പുട്ടും കടലക്കറിയുമാണ് ഇഷ്ടം എന്തോ
നൂലപ്പം എന്നാണോ അങ്ങോട്ടേക്ക് പറയുന്നത്
ഇടിയപ്പം
ഇടി ഇടിയപ്പ്
ആഹ നൂൽപുട്ട് ഉം ശരി ശരി കഴിച്ചല്ലേ അപ്പം ഒത്തിരി ദിവസം കൂടി അമ്മയുടെ ഫുഡും കഴിച്ച് ഇനി അങ്ങ് റെസ്റ്റാ അല്ലെ മൂന്ന് ദിവസം
ടെ ഗുരുവായൂർ പോവുവ
എന്തോ
ഗുരുവായൂ പോവുവ നാളെ ഞാനും അമ്മയും കൂടെ നാളെ
ആണോ ടൂർ ആക്കിയോ അപ്പം
ടൂർ അല്ല ടൂർ അല്ല എനിക്ക് അടുത്ത മാസം എക്സാം ആ
ആഹ ആ അതിന് ഏ ആഹ ദൈവത്തിനോട് ഇച്ചിരി കരാറൊക്കെ വെച്ചിട്ട് വരാൻ വേണ്ടി പോവും അല്ലേ എന്നെ ജയിപ്പിച്ചോണം അല്ലെങ്കി
എത്ര കൂട്ടപിടി
കൂട്ടു പിടിച്ചാൽ മതി കൊറ ദിവസം എന്റെ കൂട്ടിൽ നൽക്കണം
അ്യോ
അത് കഴിഞ്ഞിട്ട് എങ്ങിട്ട് വേണേങ്കലും പൊക്കും ക്കോത് പറയാൻ മട്ട് പോവല്ലേ
ഇതില് ചേച്ചി കൊറേ ആയോ ഇതില് വർക്ക്യുന്നോ
ഇല്ല ഇല്ല ഇല്ല ഉ ശരിടാ അപ്പൊ പിന്നെ കാണാ
ഓക്കെ ഓക്കെ ബൈ